ആ
എന്താണ് സുഖല്ലേ?
ആഹ് സുഖാണ്.
ഉം ചായുട്ച്ച.
ഓ ചായുടി ഒക്കെ കഴിഞ്ഞു.
ആഹ് ബേ ഇന്ന് എങ്ങനെണ്ട് മഴിണ്ടാ?
അ അല്ല.
ആഹ് ഇന്ന് ഇവിടെ നല്ല വെയിലാട്ട എത്ര നേരത്തിനാണാവോ ഉം.
ആഹ്.
ഇപ്പൊ നല്ല വെയിലാ നല്ല കത്ത്ണ വെയിലാണ്.
ഇന്നലൊക്കെ നല്ല മഴല്ലേനോ ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ.
മിനിയാന്ന് നല്ല മഴയിരുന്ന് ഇന്നലെ മിനിയാത്ത ത്ര ഇല്യാ എന്നാലും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല മഴന്നെയാരുന്നു. മിനിയാന്നാണ് നല്ല മഴണ്ടായിരുന്ന്. അപ്പൊന്താലും ഇന്നിങ്ങനെ ഫുള്ള് കിട്ടിയാ മതിയാരുന്ന് ആഹ് റെഡിയായി കൊണ്ടിരിക്കണ്.
ഉം എന്താന്ന് സൺണ്ടേയിട്ട് സ്പെഷ്യൽ എന്തേണ്ടോ?
ഞങ്ങള് സ്പെഷ്യല് ഫ്രൈഡേയിലാണ് ഉണ്ടാക്കിയ ഫ്രൈഡേങ്ങനെ ആക്കും. സൺഡേ പിന്നെ എന്താണ് പലർക്കും കല്യാണങ്ങൾ ഒക്കെ ഉള്ള ദിവസ സങ്ങളിലെ ഇന്നും കല്യാണം ഇണ്ട് ഇന്നലൊക്കെ കല്യാണം തന്നെയാരുന്നു അപ്പൊ പിന്നെ എല്ലാരും ഇണ്ടാവും. മ്പോ അത് രസാണ് ഇത് കോറ ച്ചാളി ഇല്ലാതെ ഉണ്ടാവുമ്പ ഒരിതില്ലല്ലോ അവിടെ എന്താണ്?
ഉം ഇവിടെ സാമ്പാറിണ്ട് ചോറ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
മീൻ വർത്തതുണ്ട്.
ആഹ് മതിയല്ലോ സ പച്ചക്കറി വരും. ക്ക് ഒരു കിലോ മീൻ വേണല്ലേ എന്തങ്കിലൊക്കെ മീന്റെ ടേസ്റ്റുള്ള വാണം.
ഹും.
ഉം ഒന്നില്ലെങ്കിൽ ചമ്മന്തിയെങ്കിലും വാണം.
ഉം.
ഉം ഹും പിന്നെന്താ പണിയോക്കെ കഴിഞ്ഞാ? ആഹ് ഡ്രസ്സ് അലക്കലോക്കെ കഴിഞ്ഞാ?
ഓ കൊറെക്കെ കഴ്ഞ്ഞു
ഞാൻ പിന്നെ രാവിലെ ആ ഒരു ഇത് കണ്ടപ്പോക്ക് മനസ്സിലായി ആകാശം ക്ലിയർ ആയപ്പോ മനസ്സിലായിപ്പൊ ഞാൻ വേഗം പിന്നെ അവിടെത്തന്നെട്ട് വേഗം ആ തഴിച്ച് പിന്നെ മെഷീന്ൽ കുട്ടിയാളെ പൊതപ്പൊക്കെണ്ടായിരുന്നു അപ്പൊ ഞാ ജ്ജ് കൊറ ഉണങ്ങികിട്ടോളം മഴ പെയ്യാതിരിക്കട്ടെ കാരണം മഴ പെയ്ത കെഴിഞ്ഞ് കഥ കാരണം എന്താണ് ഒറ്റതിലണ് ഒണങ്ങി കിട്ടണേ ഇല്ലെങ്കില് ങ്ങനെ സ്കൂ സ്മെല്ല് വരുമ്മൾ കൂട്ടിട്ട്ണ്ടെങ്കിൽ പ്പൊ കൊറെ പൊറത്ത്തൊകൊണങ്ങി കല്ലുമ്മോ വാശയ്തതൊ കോ താക്കിയതക്കൊണങ്ങി ഞ്ഞി നല്ല സുഖാണ് ഉം
വൈന്നാരം വരെ കിട്ടിയാ കഴിച്ചിലാവും
ആഹ് വൈകുനേരം രാത്രി മഴയെയ്താലും വേണ്ടില പകല്ങ്ങനെന്നാ മതിയായ്ര്ന്ന് പറമ്പൊക്കെങ്ങട്ട് ആകതായിട്ടേ ചമ്മലൊക്കെക്കെങ്ങനെ എലൊക്കെ കൊഴിഞ്ഞിട്ട് അമ്മക്ക് അടിക്കാ ക്കാനൊന്നും പറ്റിയില്ലലൊ ഇന്നലീ മിയ്യാന്നും ഇന്നലെ പിന്നെ പറ്റുന്ന പോലെഞാന് മിറ്റട്ച്ചോരിട്ടോ മിഞ്ഞാന്നത്തെ മഴീല് ഒന്നിനും പറ്റാതായിട്ടേയ് ങ്ങനെ അത്പെന്നി ഒന്നൊണെങ്ങിയാ അമക്ക് വാണങ്ങി ഒന്ന് കത്തിക്കൊക്കെ ചെയ്യാ അപ്പ പിന്നെ ആഹ് അതണ്ട് വൃത്തിയാവും
ഉം
ഉം അവടെങ്ങെനെ വെള്ളൊക്കെ നിക്കോ വെള്ളം നിക്കണ പ്രദേശാ
ഞങ്ങള് തോടിന്റെ വക്ക് വക്ക്നാ
അഹ് ശരീ ഉം ഇവടെ പൊഴേണ് ട്ടാ അങ്ങളെ ഫ്രണ്ടില് പൊഴേണ്
ആഹ്
ഇണ്ട് തൊട്ട് മുന്നില് പൊഴേന് പക്ഷെ അയിച്ച് അമ്മുക്ക് ഉപദ്രവൊന്നുല്ല്യാ
ആഹ് ആഹ് പിന്നെ പ്പ പ്രാശ്യ അങ്ങനെ മഴ പെയ്തിട്ടില്ലല്ലോ
ആഹ് ഇപ്രാശ്യം മഴ പൊതുവേ കൊറവാ നല്ല കൊറവാണ് ആവോ ഇനി പെയ്തിട്ട്ണ്ട് പക്ഷെ മിനിഞ്ഞാന്നത്തെ മഴപ്പോ രണ്ടൂസം കണ്ടിന്യൂ ആയിട്ട് പെയ്യാണെങ്കിൽ ചെലപ്പോ വള്ളം കയരും കാരണം അന്ന് ഭയങ്കര മഴേയിരുന്നല്ലോലേ പേടിയാവ
പിന്ന് പിന്നെ അതേപോലെ കൊർഞ്ഞും ചെയ്തിലേ ഇവിടെക്കെ വെള്ളം തോട് പകുതിയായിന് പിന്നെ ഇന്നലെ നേരം വെള്ത്തപോത്തിന് ഒക്കെ പോ ഇതായി മഴ വെയിലറ്ച്ച്ട്ട് ആഹ് ആഹ് വെയിലറ്ക്കുമ്പോ
ആഹ് ഇന്ന്പ്പോങ്ങനെ നിക്കാണെങ്കി ഞ്ഞിപ്പ നാളെ ഫുള്ള് മഴയ്താലും പ്രശ്നല പ്പ ആഹ് മുറ്റൊക്കെ ഒണങ്ങി ആഹ് പിന്നെ പ്പോയെലൊന്നും വള്ളല്ല്യാ ഔസേ തുള്ളി വെള്ളല്യ പിന്നെ രണ്ട് സൈഡ്ങ്ങെനെ പ്പ വെള്ളം ഇഞ്ഞ്ട്ട്പ്പ വന്നോണ്ടിരിക്ക്ണ്ട് വെള്ളം വേ ന്ന വേലിയേറ്റ വേലിയ്റക്കോ ന്നൊക്കെ പറീലേ സത്യാണ് സത്യാലേ അമ്മളെ മനസ്സിന്റോരിത് നമ്മള് അന്ന് നോമ്പിനൊക്കെ നല്ല ചൂടേരുന്ന് അപ്പൊ ആഹ് അ മഴ പെയ്ത് കൊതിച്ചിരുന്ന് മഴ പെയ്യാന് പ്പൊ രണ്ട്സം മഴയ്തപ്പോ പടച്ചോനേ ഇന്നൊരീസം മഴ പെയ്യരുതേന്നായി കാരണം ഡ്രസ്സാണെങ്കി ട്ടോണങ്ങുണുല്ല മെഷീനില്ട്ടാലൊരു വ് ഇതില്ലേ
ഉം ഉം ആഹ് മെഷീനില്ട്ടാലൊന്ന് വ വെയിലങ് ശരിക്ക് ക്ക് വെയില് കിട്ടണല്ലെ മറ്റേത് ഒരു കുമ്മിയെ സ്മെല്ല് വരുല്ലോ
അതെ അതെ ഉം അമ്മള് വെയിലത്തേ വെയിലത്തിട്ട് ഒണക്കണം നമ്മള് ഡ്രസ്സ് ശരിക്ക് നല്ല വെയിലൊണ്ടണങ്ങണം ഉം ഇനി എന്താ പരുപാ ഇതന്നല്ലാരുംവടെണ്ട് ഇനിപ്പോ ത് ഫുള്ള് അവർക്ക് നല്ല കളിയല്ലേ ഇഞ്ഞിപ്പൊ നാളെ മുതൽ സ്കൂ കൂളല്ലേ ഉം ഇപ്പ്രവിശ്യം റെഡ് അലേർട്ടൊക്കെന്ന് കൊറവാണല്ലേ
ആഹ് ആഹ് ഇൽ ഇല്ല ഇപ്രാശ്യല്ല ന്ന് റെഡലേർടൊക്കെ കൊടുത്ത് അവധി കൊട്ത് ത്താല് അന്ന് മഴണ്ടാവൂല്ല പിന്നെ പിറ്റേന്ന് കാരം പിന്നെ മഴണ്ടാകും
അതന്നെ അന്നൊരു പ്രത്യേക വെയിലൊക്കെണ്ടാവും പ്പഞങ്ങളറാ അയ് ഇതെന്താ കഥാ ഉം മക്കളൊക്കെന്തേ
ഒക്കെണ്ട് ഇവടെ
ഉം ഇന്നിപ്പോ പിള്ളേർകൊന്ന് പുറത്തെറങ്ങാൻ ഇന്നലെമിനിഞ്ഞാന്നൊന്നും വല്ലാതൊന്നും ഇറങ്ങാൻ പറ്റിട്ടുണ്ടാവൂല
ഉം ആമായായോണ്ട്
അപ്പൊ ഈ തോട്ടിക്കൊക്കെ പിള്ളേര് പോവോ കളിക്കാനൊക്കെ പോവോ ആഹ് അങ്ങനത്തെ അവർക്ക് ശീലായിട്ടുണ്ടാവുല്ലെ
ന്നാ അന്നാല് ഇങ്ങനെ പുറത്ത്ന്ന് വരുന്നോൽക്കൊക്കെ ഒരു പേടിയാണ് കുട്ടികളിലേറെ ശെ ഓൽക്ക് കുയപ്പല്ല
ഇവിടെ പുറത്തുന്ന് വരണ വര് ചോദിക്കും ങ്ങളെങ്ങനേണ് ഈ മക്കളെ പുഴന്റെ മുന്നില് ജീവിക്കണെ ഞാൻ പറഞ്ഞഞ് പുഴ ഇത്രയും കാലമായിട്ട് അവിടെ പോയിരിക്കുക്കെ ചെയ്യും ആ സൈഡിലൊക്കെ പോയിരിക്കും അല്ലാതെ അതൊന്ന പിന്നെ അങ്ങനെ ഓവർ വള്ളള്ള ഒരു അങ്ങനെ ആഴള്ള ഒന്നല്ല പക്ഷെ അവർക്കത് മതി ഇവർക്കിപ്പ മെയിനായിട്ട് പിന്നെള്ള പരിപാടിന്താെച്ചാ നമ്മുടെ മുറ്റത്തന്നെണ്ട് കുഴികളൊക്കെണ്ടകും അതിലൊക്കെ ഞെണ്ടിന്റെ കുട്ടികൾ ഉണ്ടാവും അതിന് പിടിച്ച നടക് ആ അത അവർക്ക് അതൊക്കൊരു ഹോബി പിരാന്ത് പിടിക്ക ഇന്നലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടന്നിട്ട് ചെറിയ ഞണ്ട്ണ്ടാവും പുഴൻ്റെടുത്തല്ലേ അപ്പൊ ഇങ്ങനെ കുഴീന്ന്ങ്ങനെ ഞണ്ടള് അതൊക്കെ പിടിക്കാ അതാണ് പണീ
ആഹ് മക്കക്കും നേരം പോണ്ടേ എന്തേലൊക്കായിട്ട്
വെള്ളക്കെ നല്ല വെള്ളാ
എങ്ങനെ
വെള്ളം കുടി വെള്ളൊക്കെ എങ്ങനെ കിണറൊക്കെ ഉണ്ടോ
ഓ കിണറൊക്കെണ്ട്
ഉണ്ട്ല്ല ഇവിടെ പിന്നെ കിണറൊന്നുല്ല പുഴന്റെ അടുത്തായതോണ്ടിട്ട് അതന്നെ വല്ല്യ കിട്ടലാണ്
പിന്നെ എങ്ങനെയ പൈപ്പ് വെള്ളോ
ഇവിടെ പഞ്ചായത്തിന്റെ വെള്ളം ഒരു നാല് പിന്ന നമ്മള് കോയൽകിണറീത്ത വെള്ളംഫിൽട്ര് ചെയ്തിട്ടാണ് യൂസ് ചെയ്ത് അപ്പ പിന്നെ നമുക്ക് കുടിക്കാനൊക്കെ ഉണ്ടാവും കിണറില്ല ഉം കിണർ കുഴിച്ചിട്ടും കാര്യല്ല വെള്ളം കിട്ടൂല കിണറൊക്കെ ഒരു സ്വപ്നാണ് ആ ഒരാഗ്രഹാണ് കിണറീത്തെ വള്ളം കുടിക്കാ ചില നേരത്ത് നമുക്ക് ദായിച്ചു നിക്കുമ്പോഴേക്ക കിണറീത്ത വെള്ളം പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിങ്ങനെ പൂതിയാവും ഹ് ഹ്
ജലനിധി വള്ളേക്കാരല്ലേ
ജലനിധി ന്നല്ല ഇവിടെ പേര് ഇവിടെ എന്താണ് നമ്മള ഹൗസ് കണക്ഷന് വീട്ട്ക്ക് ഓരോ വീട്ടിലും ഓരോ ത്ണ്ടാവും നമ്മള് കുറെമുന്നേ പൈസട്ടി വാങ്ങിയതാണ് നാലായിരം രൂപ കെട്ടീട്ടേ
അത്ങ്ങക്ക് മാത്രണോഅതോ നിങ്ങള അവിടെ പ്രദേശം മൊത്തംണ്ടോ
നമ്മള ആ ഭാഗം മൊത്തം പൊതുവെ ഇവിടെ വെള്ളത്തിന്റെ ഒരു കുറ തുള്ള പ്രദേശമാണ് ഇപ്പോ പൊയൻ്റെവിടെ ആയതോണ്ട് കിണറൊന്നും ഉണ്ടാവൂല്ല പിന്നെ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനേം ങ്കിലും വെള്ളം കിട്ട്ണ്ട് കോയൽ കെണറീത്തെ പക്ഷെ കുറച്ചപ്പുറം ചെന്നാല് പിന്നെ പിന്നെ കോഴൽക്കിണറും കുഴിക്കാൻ പറ്റൂല്ല ഉപ്പു വെള്ളം കേറു ഇവിടെ ഒരു ദീപ് പോലൊക്കെണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിലൊരു പുഴയാണ് അതൊരു ദീപാണ് അപ്പൊ അങ്ങട്ട് കടക്കണെങ്കി നമുക്കൊരു റോഡ്ണ്ട് പ്പൊയൻ്റെ കുറുകേര് റോഡൊക്കെ കെട്ടിയിട്ട് അപ്പ അവര് കട ഉപ്പുവെള്ളാണ് അപ്പൊ അവർക്ക് ഒരു വെള്ളം കിട്ടൂല ഡെയിലി ആ ഒരു നമ്മള ഡെയിലി യൂസേജിനുള്ള വെള്ളം കൂടെ കിട്ടൂല അന്താണ് അപ്പൊ എല്ലാരും ഈ വെള്ളം ആശ്രയിച്ചിട്ടാണ് നിക്കണത് പഞ്ചായത്തിന്റെ നമുക്ക് പിന്നെ കുടിക്കാനും കുറച്ച ആവശ്യത്തിനൊക്കെ എടുത്ത് വച്ചാൽ മതി എന്നാലും ഞങ്ങള് ഞങ്ങള ഫിൽറ്ററീത വെള്ളം കുടിക്കും ഇനി ഇപ്പോ കറന്റില്ലങ്കില് ഫിൽറ്റർ അയിലാവൂല്ലല്ലോ അപൊ പഞ്ചായത്തിത്തെ വെള്ള നമ്മള് ഏദേശം ഒരു ബക്കറ്റൊക്കെ എടുത്ത്ക്കും അതത് കഴിയുമ്പോഴേക്കും വെള്ളം വീണ്ടും വരും
ഉം അപ്പൊ എന്നൊരു വെള്ളത്തിന് ക്ഷാമള്ള മാതിരിയ്കാരം
ആഹ് പിന്നെ ക്ഷാമം പക്ഷെ നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ട്ണ്ട്. പക്ഷെ ഇങ്ങനെ കിട്ടാത്തോര്ണ്ട്. ആഹ് അപ്പൊ പിന്ന നമ്മക്ക് അങ്ങനെ ക്ഷാമന്ന് പറയാൻ പറ്റൂല്ലെങ്കിലും ആഹ് ഞാൻ എത്തികണ്ട്. ഇങ്ങനെത്തന്നേം കിട്ടിണ്ട്ട്ടോ കൊർച്ചപ്പൊർത്ത്ക്ക് ഇത്രില്ലാ, അപ്പൊ വരുമ്പ വള്ളം വരുമ്പോ ഒരുമിച്ചിട്ട് ഓരോ ഭാഗത്ത്ക്ക് ഓരോ ഭാഗത്ത്ക്ക്.
ഉം
അങ്ങനെ ഇനിയിപ്പ ഇന്നൊന്നും വരൂല്ല ഇന്ന് വേറെ ഭാഗാണ്. നാളെ മറ്റന്നാളൊക്കായിട്ട് വരും. നമുക്ക് നമ്മള ഇഷ്ടത്തിന്ട്ക്കാലോ. നമ്മള വീട്ടിതന്നെയല്ലേ പൈപ്പ്. സെപ്പറേറ്റ് സെപ്പറേറ്റ്. ആഹ് ആ പ്പൊ സമയം കൃത്യായ്റ്റങ്ങട്ട് പറീല. ശ് അപ്പൊ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ണ്ടാവും. അത്രൊക്കെണ്ടാവും. ഉം. ടൈമ് ത്ര മണി മുതൽ ത്ര മണി വരെ അങ്ങനൊര് കൃത്യായിട്ടുള്ള ടൈമൊന്നുണ്ടാവൂല. ചെലപ്പോ സുബീക്കാവും വര് ചെലപ്പൊ രാത്രിആവും വര് അങ്ങനൊക്കെണ്ട്. നമ്മളിങ്ങനെവെയ്റ്റെയ്തോണ്ടിരിക്കണം. പിന്നെ ഇപ്പ ഞങ്ങക്ക് ഫിൽട്ടറെയ്ത വെള്ളള്ളതോണ്ട് ഞമ്മക്കതിഞ്ഞിപ്പൊ കി ട്ടിലെങ്കിലും പ്രശ്നല്ല. കര്ന്റ് പോകുമ്പല്ലേ ള്ളാരു പ്രശ്നല്ലേ, അപ്പോത്ത്നൊക്കെ ള്ളണ്ടാവും.
മഴൊക്കെങ്ങനെ പെയ്ത് കാറ്റൊക്കെ അടിച്ചാല് കര്ന്റ് പോകൂലേ. ചെലെപ്പൊ രാവിലൊട്ട് വൈന്നാരം വരെ.
പക്ഷെ ഞങ്ങള് സ്റ്റോറെയത് വെക്കും. നമുക്ക് അതൊരു ബോക്സാണ്. ആ ഒരു ബോക്സ് വള്ളും പിന്നെ ആ കുടി ക്കാ മാത്രം. പിന്നെ ടാങ്കിത്തെ ഫിൽറ്റർ വേറേണ്. അപ്പൊ ഈ കുടിക്കാനുള്ള വെള്ളത്തിനാണ് ഈ കറണ്ട്റ് കുറേ നേരം പോയരാ ആ ബോക്സത്തെ കഴിയോളം വെള്ളണ്ടാവും അങ്ങനെ അപ്പൊ ഞങ്ങളെന്താ ചെയ്യാ ചോറൊക്കെ, ഫുഡ്ണ്ടാക്കാൻ ഞങ്ങളെ ടാങ്കിത്തെ വള്ളത്തില് ചിലപ്പോ ഫുഡ് ഉണ്ടാക്കിയാ ഒരു കേട് കേട് വരും. ചോറ് ചെല സമയത്ത് ഒരു നേരല്ലേ വെക്കണേ അപ്പൊ ഏ ഞങ്ങള് ണ്ടാക്കും ഉം ചോറൊക്കെ ആ വെള്ളത്തിലൊക്കെ ഇണ്ടാക്കും. അങ്ങനൊന്നും കൊഴ്‌പ്പല്ല. പിന്നെ വേറൊരു സ്ഥല ത്തുള്ള വെള്ളൊന്നും കുടിക്കാൻ പറ്റൂലെടോ കചായയക്കെ നമ്മ വേറെ വിരുന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചായ ടിൻ തോന്നൂല രാണം ഞങ്ങള് ഫിൽറ്റർ താ അത ഞങ്ങൾക്ക് ആ വെള്ളങ്ങനെ ടേസ്റ്റ് പറ്റൂല. നമ്മള് നല്ല ഫിൽട്ടറൈത വെള്ളം കുടിച്ചിട്ടേ. പ്പൊ നമുക്ക് പൊറത്ത് പോയിട്ട് ചായല് വേഗം അറിയ. നമ്മള് ശോ കടയിലൊക്കെ ബോട്ടില് വെള്ളം വരൂല്ലേ? അങ്ങനത്തെ ഫിൽട്ടറെയ്യ്ണ ബോക്സാണ്. അപ്പൊ ആ ച ഞമ്മളെ ചായിം പൊർത്ത്ള്ള ചായിം രണ്ടും വ്യത്യാസം ണ്ടാവും. അങ്ങനൊക്കൊര് പ്രശ്നണ്ടാവും.
ഏതായാലും വെള്ളത്തിന് ബുദ്ധിമുട്ടെന്നേണ്.
ആഹ് ബുദ്ധിമുട്ടാണ്ന്നും പറിയ ന്നാട്ടെ ബുദ്ധിമുട്ടില്ല്യേനും ആവശ്യത്തിന് കിട്ടും ചെയ്യും. ന്നാ കറണ്ട് കുറെേ നേരം പോയി ട്ടുണ്ടെങ്കി ബുദ്ധി പ്പ പെടും ചെയ്യും. ഉം പിന്നെന്താ പണിയൊക്കെ കയ്ഞ്ഞോ?
ഓ ഒരുവിതൊക്കെ കയ്ഞ്ഞ്.
ഉം പ്പതൊക്കെ ഞാറാഴ്‌ച കണക്കെന്നെലേ. നിപ്പൊ നാളെ മുതൽ ആരുണ്ടാവൂല സ് സൈലന്റാവും വീടൊക്കെ. എല്ലാരും പോവും മദ്ർസ് വിട്ട്ന്ന പിന്നെ ഒരു അരമണിക്കൂറേ കിട്ടുള്ളൂ. ആ അരമണിക്കൂറിനുള്ളിൽ ഇവരെ റെഡിയാവലും താക്കിയിട്ട് പിന്നെ. പോയാ നാലരാവൂലെ വരാന്. നാലര വീട്ടിലെത്തുമ്പോന് നാലേ മുപ്പത്തഞ്ച് നാല് ഒക്ക ആവും. അടുത്തനാണ് സ്കൂള്. ഉം ഉം അപ്പൊ പിന്നെ പെട്ടെന്ന് അവരെത്തും. പിന്നെന്താ? എല്ലാ പണിം കയിഞ്ഞോ? തൊട്ക്കലൊക്കെ കയിഞ്ഞോ?
തൊട്ക്കാണ്.
ഉം തൊട്ക്കുമ്പളൊക്കെ പിന്നൊന്ന് താക്കാൻ പറ്റും.
ഉം ന്നയ്ക്കോട്ടെ.
ഓഹ്.
ന്നാ ഓക്കെ.
ആഹ്, ന്നാ ശരി എന്നാല്ട്ടാ.
ആഹ്, ആഹ്.
ക്കണ്ട ആഹ്.